ഹലോ കേൾക്കാമോ ആഹ് ഇനി എന്തുണ്ട് വിശേഷം
സുഖം
പിന്നെ കുഞ്ഞുങ്ങളൊക്കെ എഴുന്നേറ്റോ
മദ്രസ പോയി ഒരാള് അഞ്ചേ മുക്കാലിന് പോവും ഒരാള് ഏഴേ കാലിന് പോവും
എപ്പ വരും
മോള് ഇപ്പ വരും
ഓക്കെ
ഏഴേ മുക്കാല് എട്ട് മണിയാകുമ്പത്തേന് മോന് വരണേങ്കി ഒൻപതര ഒൻപതേ മുക്കാലൊക്കെ ആവും
ഓക്കെ പിന്നെ നിങ്ങള് ചക്ക ഉണ്ടോ അവിടെ നിങ്ങക്ക്
ചക്കണ്ട്
ഈ ചക്ക ചക്ക കുരുവൊക്കെ കറി വെക്കുവോ?
ആഹ് ചക്കക്കുരു മുരിങ്ങിയിട്ടാണ്ട്
മുരിങ്ങയെ മുരിങ്ങ
അല്ലെ
ചക്കക്കുരു മുരുങ്ങയിലാ
ആഹ്
അത് എങ്ങനെ തേങ്ങ അരച്ചാണോ?
ആഹ് തേങ്ങ അരച്ച് ആദ്യം ചക്കക്കുരു ഏഹ് പച്ചമുളക് ഉപ്പിട്ട് വേവിക്കാ
ഉവ്വാ
പിന്നെ അത് വെന്തായിട്ട് മുരിങ്ങ ഇട് ട്ട് അതും ഇതായിട്ട് തേങ്ങ പാരാ
തേങ്ങേല് എന്തൊക്കെ ചേർക്കും മഞ്ഞപ്പൊടി ഇടോ?
ഇല്ലല്ലാ ആഹ് തേങ്ങേല് ഈ ഇത് ഉള്ളി ചീരുള്ളി ചെറിയ ഉള്ളി
ചെറിയുളളി മാത്രേ ഇടത്തുള്ളൂ
ആഹ് ആഹ് ഇങ്ങള് എങ്ങനെയാ കറിവെക്കല് വെറൈറ്റി നോക്കാ
ഞങ്ങള് ചക്കക്കുരു ചക്കക്കുരു മാങ്ങയും കൂടിയാ കറി വെക്കുന്നേ ഇവിടെ
ആഹ് എങ്ങനെ തേങ്ങ അരച്ചോ?
ആഹ് ചക്കക്കുരു മാങ്ങയും കൂടി കറി വെച്ച് ചക്കക്കുരു മാങ്ങ പിന്നെ ചെലര് ചക്കക്കുരും മാങ്ങയും ചെമ്മീനും മുരിങ്ങക്കായും കൂടി ഇടും
ആഹ്
അതിൽ എങ്കി ചക്കക്കുരു മാങ്ങ
ചെമ്മീന് പറഞ്ഞാല് ഒണക്കച്ചെമ്മീനോ അതോ പച്ചച്ചെമ്മീനോ?
ഒണക്കച്ചെമ്മീൻ ഒണക്കച്ചെമ്മീൻ
അയിനോണ്ട് ഏഹ് ചമ്മന്തി വെച്ചാ നല്ല ടേസ്റ്റ് ഇണ്ടാവും മാങ്ങക്കെ ഇട്ട്
അതെ
ആഹ്
അപ്പൊ ഇന ചക്കക്കുരു മാങ്ങേന്ന് പറഞ്ഞാ ഞാൻ ചക്കക്കുരു കുക്കറില് ഇട്ട് വേവിക്കും ഒറ്റ വിസിലടിപ്പിക്കും
ആഹ്
അത് ഞാൻ വെന്ത് കഴിയുമ്പോ അത് ആഹ് തൊറന്നിട്ട് മാങ്ങയിടും മാങ്ങക്ക് അധികം വേവില്ലല്ലോ?
ആഹ്
അപ്പൊ രണ്ട് പച്ചമുളക് കീറിയിടും ഇച്ചിരി കറിവേപ്പില ഇടും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടും പിന്നെ ഞാനൊര്ച്ച് ഇച്ചിരി മൊളകുപൊടി ചേർക്കാറുണ്ട് എപ്പഴും
ഏഹ്
അന്നട്ട് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി നല്ലോണം വേവിക്കും
ആഹ്
അപ്പൊ ചക്കകുരുവിന് ഇച്ചിരൂടി വേവ് കാണൂലോ ഒറ്റ വിസിലല്ലേ ഞാൻ അടിപ്പിച്ച്റ്റുള്ളൂ അപ്പം ഒരു വേവ് കാണുമ്പ ഇതില് അത് നല്ലണം കെടന്ന് വേവുമ്പഴേക്കും തേങ്ങ ചെരണ്ടി അതില് ഇത്തിരി മഞ്ഞപ്പൊടിം ഇച്ചിരി ചെറിയ ഉള്ളിയും ചെറിയ ജീരകൊക്കെ അരയ്ക്കും എനിക്കതൊന്നും ഇഷ്ട്ടയില്ലാ
ആഹ്
അപ്പാം ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി ഇത്തിരി മുളക് പൊടിം ഒക്കെ ഇട്ടിട്ട് നല്ലവണ്ണം നമ്മള് നല്ല നൈസ് പരുവത്തില് അരച്ചെടുക്കണം.
ആഹ്.
എന്ന്ട്ട് ഇത് തെളച്ച് ഇതൊരു ഇച്ചിരി വെള്ളൊക്കെണ്ടാവും ഒത്തിരി കുറുകാനും പാടില്ലാ എന്നാ ഒരിത്തിരി വെള്ളം വേണംതാനും.
ആഹ്.
അന്നിട്ട് ഈ അരപ്പ് ചേർത്ത് പാകത്തിന് പുളി ഉപ്പൊക്കെ നോക്കി അത് തെളെ പൊങ്ങാൻ പാടില്ല. തെള വരുമ്പോഴേക്കും നമ്മൾ എറക്കി വെച്ചിട്ട് ഉടനെ തന്നെ ആ ചൂടിന് തന്നെ ചട്ടി അട്പ്പത്ത് വെച്ച് കട്കും ഇച്ചിരി കറിവേപ്പില ഇത്തിരി ഏഹ് ഒണക്കമുളക് ഇതെല്ലാം പൊട്ടിച്ച് അതിലേക്ക്ടും. അപ്പ അങ്ങനെ അതൊരു കറി, അങ്ങനെ കറി വെയ്ക്കാറുണ്ട്.
ആഹ്
പിന്നെ നിങ്ങള് സാമ്പാറ് വെയ്ക്കുന്നെങ്ങന്യാ, അതൊന്ന് പറഞ്ഞേ
സാമ്പാറ് കഷ് ആദ്യം പരിപ്പ് വേവിക്കാ
ആഹ്
പിന്നെ കഷ്ണങ്ങളൊക്കെ ട്ട്ട്ട് മഞ്ഞപ്പൊടി, പുളി
മ്
ച് മല്ലിപ്പൊടി കുറച്ച് മൊളക് പൊടി പിന്നെ അയ്ക്കന്നെ കൊറച്ച് സാമ്പാർ പൊടിടും
ഓക്കെ
തക്കാളിക്കെ ഇട്ടിട്ട് പിന്നെ വേവിച്ചിട്ട് പിന്നെ അമ്മള് ഇത ക്കൂലെ കടകും നിലക്കു തൂമിക്കൂലേ
ഉം
അപ്പം കൊർച്ചും കൂടി മൈ ആ സാമ്പാർ പൊടിട
അപ്പ ഈ പുളിന്ന് പർ വാളംപുളിയാണോ?
സാധാ ആഹ് വാളംമ്പുടി വാളംമ്പുടി
നിങ്ങളവടാ മീൻകറിയ്ക്കൊക്കെ ഉപയോഗി ക്ക്ണത് വാളമ്പുളി തന്നെയാണോ? കൊടമ്പുളി കിട്ടുന്നില്ല
ഇല്ലല്ല വടെ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല.
ഇവിടെ ഞങ്ങക്ക് കൊടംപുളിയാണ് മീൻകറിലിട്ണ പുളിയ്ണ്ട്, കൊടംപുളി.
ഏഹ്, അത് വാങ്ങ്ണതാ
വടെ നമുക്കുണ്ട്.
ഓഹ്.
ഇവിടാർത്താ ഞങ്ങക്ക് കൃഷി ഒള്ളതാ.
ആഹ്. അതെങ്ങനെ ടേസ്റ്റ്ണ്ടാവോ?
അതാണ് മീൻകറിലിട്ന്ന ടേസ്റ്റ്.
ആഹ്. ഞങ്ങളങ്ങനെ ഇവടൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കാറില്ലേ
കർത്ത പുളിയില്ലേ കൊടംപുളി ആഹ്, ഇവടെ നമുക്കത് ഇണ്ട്. അപ് അപ്പൊ ഞങ്ങക്ക് പറമ്പില്ണ്ട് കാപ്പി, കുരുമുളക്, കൊക്കോ, ഏലം, കൊടംപുളി അങ്ങനുള്ള കൃഷികളാണ് നമുക്ക്.
ആഹ്, ആഹ്
പിന്നെ മൊളക് ഞാംപറഞ്ഞില്ലേ മൊളക് കൃഷി എയ്ന്നുണ്ടെന്ന്
ആഹ്
അങ്ങനെള്ള ചെറിയ ചെറിയ കൃ കളാണ് നമുക്ക് ചെയ്യുന്നത്
ആഹ്
പിന്നെ അവിടെ എന്താ കൃഷിയുള്ളെ ശെരിക്കും കൃഷിയെന്താ?
ഇവിടൊരു കൃഷീയില്ല
തേങ്ങ്യൊക്കെയു ണ്ടോ?
ആഹ് തേങ്ങ ഞങ്ങക്കില്ല അവിടുന്ന് ഓ തറവാട്ട്ന്ന് അവര് രും
ആടെ തേങ്ങള്ള തേങ്ങയാണ് കൂടുതലും അല്ലേ
ആഹ് തേങ്ങ ചക്ക ഇങ്ങൻത്തെ കൃഷിയന്ന്ല്ല ഇങ്ങള് പർഞ്ഞ ഏലൊന്നും കാണാംതന്നെല്ല
റബ്റ്
റബ്ബ്റ് ഇല്ല ഞങ്ങക്കൊന്നുംല്ല
ഉം കാപ്പി അങ്ങനെള്ള സംഭവൊന്നുല്ലാല്ലെ
ഇല്ലല്ല
ആഹ് ഓക്കെ ഓക്കെ പിന്നെ പച്ചക്കറി എന്തെ ഒണ്ടോ?
ല്ല ഒന്നും ഒണ്ടാക്കാറില്ല ഒക്കെ പൊറമേന്ന് വാങ്ങലാ
അ നടാൻള്ള സ്ഥലൊന്നുല്ല
ഇല്ല ആകൊരു ആറ് സെന്റ് സ്ഥലാള്ളത് അയ്‌ലാണി വീട് ക്ക്ണെ
ആഹ് അല്ല ചെറിയ ഗ്രോഭാഗിലൊക്കെ നമുക്ക് വെയ്ക്കാം വേണെങ്കി തക്കാളി അങ്ങനെ പ
ആഹ് ആഹ് അങ്ങനൊന്നും ശ്രമിച്ചോക്കിയില്ല
ആഹ് സ്ഥലംണ്ടെങ്കില് ഞാൻ ഗ്രോഭാഗിലാ പച്ചമൊളകട്ടേക്ക്‌ണെ ഇഷ്ടം പോലെ പച്ചമൊളൊക് നമുക്ക് കറി ക്ക്‌യുള്ളതൊക്കെ ഇവിടെന്ന്ന്നെ പറിക്ക്ന്നെ
ഓഹ്
പൊർത്തുന്നും അ മുളകൊന്നും മേടിക്കാറേ ഇല്ല
ആഹ് ആഹ്
തക്കാളിയൊക്കെയാണെങ്കില് ഞാൻ പാവി പിടിപ്പിച്ചിട്ട് തക്കാളിയൊക്കെ ഇഷ്ടം പോലെഒണ്ടായിർന്നു
ഓഹ്
നമുക്കത് പ്പൊ പച്ചനെയ്രിണ്ട് അപ്പൊ നമ്മളങ്ങനെ ഇന്ന് ഇതുവരെയും കാശ് കൊടുത്തപ്പോ കൊറെ നാളായിട്ട് മേടിക്കുന്നില്ല
ആഹ് ന്നിട്ട് എവിടയാ മുറ്റത്താണോ അതോ വാർപ്പിന്റെ മൊ മുകളിലാണോ?
ഇല്ലീല്ല വർക്കേല്ല ഞങ്ങക്ക്‌ ഓടു പെരയാണ് അപ്പൊ ഞങ്ങള് ഈസ് ഡില്ലിക്കൂടെ ഞാൻ ഗ്രോ ഭാഗിലാണ് കൂടുതലും വെച്ചേക്കുന്നത്
ആഹ്
ആഹ് ഗ്രോബാഗില് വെക്ക്യുമ്പോ നമ്മക്ക് അടീല് കൊറച്ച് കരീല ഇട്ടിട്ട് മേൾള് മണ്ണ്ട്ട് അങ്ങനെ വെയ്ക്കാം
ആഹ്
അപ്പൊ കാര്മൊളക് അയില് വെച്ച ഇഷ്ടംപോലെ കാന്താരിക്കെണ്ടാവും
ഓഹ്
അപ്പൊ നമ്മള് വൾക് ചെയ്യുന്നതൊന്നും നമുക്ക് പുറത്തേക്ക് പോവത്തില്ല അൽ
അഹ് ആഹ് ആഹ്
പ്പൊ പെട്ടെന്ന് നമുക്കൊരു രണ്ട് മൊളകൊക്കെ വേണങ്കി ഓടിച്ചെന്ന് പറിക്യാലോ
ആഹ് ഞങ്ങള ഇവിടാരും പച്ചക്കറി ഇയ്യാറില്ല ഫുള്ളു പൊറത്ത്ന്ന് വാങ്ങലാണ്
പിന്നെ ഞങ്ങക്ക് അവക്കോടാന്ന് പറഞ്ഞൊരു സംഭവം ണ്ടേ
അവോക്കാഡോ അത്ണ്ടോ കൃഷിണ്ടാ
അത് കൃഷിയല്ല ഇവിടെ ഞങ്ങളെ അടുത്തുള്ളോർക്കൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങക്ക് വേറെ സ്ഥലത്തുന്നൊക്കെ കിട്ട്ണത്താ
ആഹ
അത് ജ്യൂസ് അടിച്ച് കുടിച്ചാ നല്ല ടേസ്റ്റാ
ആഹ് ആഹ്
പാല്ൽ ജ്യൂസ് അടിച്ചു കുടിക്കും
ആഹ്
പിന്നെ ആ മക്കോട്ടദേവാന്ന് പറഞ്ഞില്ലേ അത് നമ്മള് ഷുഗറിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവാ അത്
ഏഹ്
ഷുഗർ കൂടുതലുള്ളോർക്ക് അത് പഴുത്ത് കഴിയുമ്പോ ആപ്പിള് പോലെ ഇരിക്കും
ആഹ്
അത് നമ്മള് ഈ സവാളയൊക്കെ അരിയും പോലെ അരിഞ്ഞ് വെയ് നല്ലവണ്ണം നല്ല ഫ്രഷ് ആയിട്ട് ഉണക്കി
ഉം
രണ്ട് രണ്ട് കാവ രണ്ട് കഷ്ണം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് നമ്മള് ഡെയിലി കുടിച്ചാൽ ഷുഗർ കൂടുതലുള്ളോർക്ക് നോർമൽ ആകും
ഓഹ്
അങ്ങനെയുള്ള സംഭവൊക്കെ ഉള്ളു അങ്ങനെയുള്ള സംഭവം ഒകെയുണ്ട്
ആഹ്
പിന്നെ അവിടെ എന്തോന്നാ അവിടെ ഇനിയിപ്പ എന്താ പരിപാടി
എങ്ങനെ
ഇനിയിപ്പോ ഉച്ചക്കഴ് ഉച്ചക്കത്തേക്ക് ഇള്ളതൊക്കെ നോക്കണംല്ലേ
അത്‌ ഇനി ഒരു പത്ത് മണിയൊക്ക ആകുമ്പോഴേ നോക്കൊള്ളും
ഇനിയിപ്പ ബിരിയാണി ഞാനിപ്പ കുക്കറിലാണെങ്കിൽ എങ്ങനെ ബിരിയാണി വെക്കാന്ന് പറഞ്ഞേ
കുക്കറില് വെക്കാറില്ല
കുക്കറിലാണെങ്കിൽ നമ്മള് സാധാരണ നെയ്യും ഡാൽടയും ഒക്കെ ഒഴിച്ച് ഇതെല്ലാം വഴറ്റി നമ്മള് അരിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കുവ ചെയ്യ്ന്നെന്ന് തോന്നുന്നു
അങ്ങനെ യൂട്യൂബിൽ ഞാൻ കണ്ട്ക്ക്ണ്
ആഹ് പിന്നെ നമുക്ക് വേണെങ്കിൽ എന്നിട്ട് പിന്നെ മേളിൽ ഇച്ചിരി അത് വെന്ത് കഴിയുമ്പോ ലെയർ പോലെ വിരിക്കാം
ആഹ ആഹ
അങ്ങനെയും ചെയ്യാന്ന് തോന്ന്ന്ന്
ആഹ
പിന്നെ വേറെന്തുണ്ട് ചായ ചായൊക്കെ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല കൊറച്ച് സമയം കഴിയും
ഉം ഉം
പിന്നെ ഇവിടെ ഇപ്പം ചെറുതായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു വെയിലധികം ഇല്ല
ആഹ് വെയിലില്ല ഇന്നലിം ഇന്നൊക്കെ അങ്ങനെന്നെണ്
അത് കാലാവസ് അതെ അതെ ഇനിയിപ്പോ മഴയുടെ അവസ്ഥ വന്ന് തൊടങ്ങി
എന്തായിരുന്നു ചൂട്
അതെ അതെ ചൂട് ഭയങ്കരമായിരുന്നു
ആഹ്
ഇപ്പൊ ചൂടിന് ഇച്ചിരി ശമനം ഉണ്ട് എന്ന വെച്ചാ ഇപ്പ ഞങ്ങക്ക് ഇവിടെയൊക്കെ നല്ല തണുപ്പായി തുടങ്ങി
ആഹ് അല്ലെങ്കി രാത്രിയാവുമ്പോൾ ഒരു കറണ്ട് പോക്കും അവിടെ ഉണ്ടായറുണ്ടായരുന്ന
അതിവിടെ ഞങ്ങക്ക് കറണ്ട് ഈ ലൈൻ ഒക്കെ എടക്ക് ട്രാൻസ്ഫോമർ പൊട്ടി പോവാറുണ്ട് അങ്ങനെ വരാറുണ്ടായിരുന്നു
ഏ
അത് എന്താന്നറിയില്ല രണ്ട് പ്രാവശ്യം അങ്ങനെ പോയി പിന്നത്തെ കുഴപ്പം വന്നിട്ടില്ല കേട്ടോ അത് പിന്നെ ശരിയാക്കിയതിന് ശേഷം ഒരു കംപ്ലയിന്റ് വന്നിട്ടില്ല
ആഹ്
പിന്നെ ഒത്തിരി കാറ്റ് മഴയൊക്കെ വരാണെങ്കിൽ ഞങ്ങക്ക് ലൈൻ കട്ടൊക്കെ ആയി ഒക്കെ ആയി ഇതായ മരങ്ങളൊക്കെ വീണ അങ്ങനെ സംഭവം വരാറുണ്ട്
ആഹ്
അപ്പ തന്നെ ശരിയാക്കി വിടാറുണ്ട് ആളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ അപ്പ തന്നെ ലൈൻമാനൊക്കെ വന്ന് ശരിയാക്കി വിടും
ആഹ്
വേറെ ബുദ്ധിമുട്ടും പ്രയാസും അനുഭവ അനുഭവപ്പെടാറില്ല
ആഹ് എന്നാ ശരി ഓക്കെ
ശരി